കേൾക്ക്ണ്ടോ
ആഹ് കേൾക്കണ്ട് എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ
സുഖായിപോണ് ന്താ വിശേഷൊക്കെ
നല്ലതന്നെ എന്താ എന്തെങ്കിലും പണിന്തെലും ഉണ്ടോ
ഇല്ല
ഞാനീ സൗണ്ട് കേട്ടപ്പ വിചാരിച്ച് എന്തെങ്കിലും വയ്യാത്ത പോലിരിക്കണ്ണ്ട്
ഏഹ് ചായ കുട്ച്ചോ
ആ ചായ കുടിച്ചു ഇപ്പൊ ആസമയം എത്രായി ആ പതിനൊന്ന് മണി ആവണു ചായ നേരത്തെ ഒന്നല്ലേ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്ത കാരണെ
ആഹ്
നേരം വൈകിട്ടാണ് ചായ കുടിക്കെ കഴിഞ്ഞത് പണ്യാളിനി കൊറച്ചും കൂടി കിടക്കണ്ട് തൊടക്കാനൊക്കെണ്ട്
ആഹ്
പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ആയിട്ടില്ല
ആഹ്
നിയിപ്പൊ ഇന്നു സ്കൂളില്ലാത്ത കാരണം ഇങ്ങനെ
ആഹ് അങ്ങനെ ആറിയോണ്ട്ക്കും സ്കൂൾ ഇണ്ടായാ പിന്നെ നേരത്തിനണ്ടാവും ചെയ്യും
അ അല്ലാം ആ സമയത്തിനാവും
ആഹ് അതെന്നെ എല്ലാടത്തും അങ്ങന്നെ
എട്ട് മണ്യാമ്പേക്ക് എല്ലാ പണികളും കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ ഇരിക്കലായിരിക്കും ഇത്ന്ന്നഞ്ഞാല് എണിക്കണതേ നേരം വൈകിട്ടാ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോച്ചിട്ട് ആക്കംപോലെ നമ്മളിങ്ങനെ ആ എന്നുള്ളത് ഇങ്ങനെ ഇരിക്കും
അതന്നെ
പിന്നെ ആഹ് മഴണ്ട് ഇന്ന് മഴന്നെയാണ്
അത് ശരിയാ ഇവിടെ ഇങ്ങനെ തന്നെയായിന്നു ഇന്നലെ തൊടങ്ങിയ മഴയായിരുന്നു ഇന്നിപ്പതാ ഇപ്പൊന്ന് നിന്നുട്ടാ
അതന്നെ ഇപ്പവടിം നിന്ന്ണ്
മ് ആഹ് അതന്നെ പിന്നെ തുണിയൊന്നും ഒണക്കൻ ഇടാൻ പറ്റണില്ല
ആഹ് അതാ ള്ളതെ യൂണിഫോം മക്കളതൊന്നും ഒണങ്ങണില്ല
ചെറീ മക്കളാകുമ്പോഴേ അവർ ഡ്രസ്സ് ഒണങ്ങി കിട്ടാ
ന്നൊണങ്ങന്നല്ല
ആഹ് ഇവിടതന്നെ ഇപ്പോ സ്കൂൾ തുറന്നിട്ട് അവർക്ക് യൂണിഫോമ് ശരിക്ക് കിട്ടിയിട്ടില്ല
മ് ബടപ്പൊ കിട്ടി രണ്ടാളതും ന്നിട്ട്ങ്ങനെ
ഇവര് കളർ ഡ്രസ്സാണ് ഇട്ടൊണ്ട് പോണത് ക്ഷെ ഇതു- ഒക്കെയാണ് ഇട്ടോണ്ട് പോയെ ഇപോണങ്ങി കിട്ടണില്ല
ആഹ് അഹ് ആഹ് രാത്രി ഞാനും അങ്ങനെന്നെ ഫാൻന്റെ ഉള്ളിലും ഒക്കെ ഇടലാണ്
പിന്നെ ഇവര് വീട്ടിലിട്ന്ന ഡ്രസും അല്ലേന്ന്
മ് ത്രേ ണ്ടാവോല് ഒരു ദിവസം ഇടണതന്നെ ഒന്ന അങ്ങട്ട് മയത്തക്കെറങ്ങും അതാങ്ടൂരിടും
ആഹ് അതന്നെ ഇവിടുത്തെ അവസ്ഥി എത്ര കുട്ടിയാളാ
ഇനിക്ക് മൂന്നാള്
ഏഹ് എന്ത്‌ല് മൂതാൾ എത്രേലാ പഠിക്കണെ
ഓൻ ഏയില് രണ്ടാമത്തോൻ നാല്ൽ ചെറുത് പിന്നെ അംഗൻവാടി പോവും
ആഹ് എത്ര വയസായി മൂന്ന് വയസ് കഴിഞ്ഞ
ആഹ് മൂന്ന് കഴിഞ്ഞ്
ആ് ഇവിടുത്തെ എന്റെ മോള് അഞ്ചിലാണ്
മ്
പിന്നെ മോന് രണ്ടാം ക്ലാസ്സില്
ആഹ്
ചെറിയാൾക്ക് മൂന്ന് വയസാവ്ണ്
ഏഹ് പോയ് ഏ പോയോ ആഹ് ഒന്ന് പോയിട്ടില്ല അന് പനിയാണ്
ആഹ് പനി എല്ലാവിടിംണ്ട്
ഉം പനി മാറിയില്ല ഒരാഴ്ച്ചായി ഇപ്പോ പനി
ആഹ് അതാ ഇവിടെ മൂത്താൾക്ക് പനി വന്നിട്ട് ഒരാ അതിന്റെ മുന്നേ എനിക്കായിരുന്നു പനി അത് കഴിഞ്ഞിട്ട് മുത്ത ആൾക്ക് പനി പിടിച്ചു ഒരാഴ്ച അങ്ങനെ അപ്പേക്ക് അത് മാറി വരുമ്പോയെക്കു രണ്ടാമത്തെ ആൾക്കും പനിയായി
ആഹ് അതന്നെ ഒരാൾക്ക് ഇണ്ടായ പിന്നെല്ലർക്കും ഉണ്ടാവും ഇവിടെ അങ്ങന്നെ വല്യോനാണ് പനി ഇണ്ടായത് അത് ഓൻ ഒരാഴ്ച സ്കൂളിൽ പോയില്ല അത് കഴിഞ്ഞിപ്പോ മറ്റോനായി
ആ അതങ്ങനെ തന്നെ ഇവിടെ സ്കൂൾ തുറന്നിട്ടില്ല അപ്പിക്കും പിന്നെ സ്കൂ സ്കൂള് ലീവ് ആയി ഈ രണ്ടു മാസം ഇവിടെ മഴയും വെയിലൊക്കെ കൊ ഇക്ക കൊണ്ട് ഇങ്ങനെ കളിച്ചിട്ട് അന്ന് ഒരു കൊഴപ്പില്ല ഈ കുട്ടിക ഓടിക്കളിക്ക ഏ പറ പോകുലാ അപ്പൊ സ്കൂൾ തുറ അതു വരെ ഒരു ജലദോഷം പോലും വന്നില്ല പക്ഷെ സ്കൂൾ തുറ പിന്നെ തുടങ്ങി പനി
പനി അതന്നെ വയർ വേദന അങ്ങനെ വേദന ഏലോട്‌ത്ത്‌വേദന
ആഹ് അഹ് ഒരാൾക്ക് ഇപ്പോ പല്ല് വേദനയായിട്ട് ഇന്ന് പോ ഏഹ് ഡോക്ടറെടുത്ത് പോണം ഇനി
ആഹ്
റൂട്ട്കനാൽ ചെയ്യാൻ പറഞ്ഞ്ക്ണ് അണപല്ല് അവിടെ ഒരു കേടുണ്ട് അപ്പൊ അത് കൊറെ കാണിച്ചു കാണിച്ചിട്ട് അവര്തൊക്കെ അടച്ച് മരുന്നൊക്കെ വെച്ചു പിന്നെ ആപ്പോ പർക്കാൻ പറ്റില്ല ഇപ്പോ
ആഹ് ഇപ്പൊ ഇവന്റൊ അങ്ങനെ ഇവിടത്തോന്റോ അങ്ങനെ റൂട്ട് കനാൽ ചെയ്തതാ
ആഹ് അപ്പൊ എന്താലും റൂട്ട്കനാലും ആണത്രേ ഇപ്പൊ മോൾ
ഉം
പിന്നെ അവര് ഇങ്ങനെ എന്തായാലും ഇനിപ്പോ പറയാ ഏഹ് എക്സറ എടുത്ത്നോക്കിയപ്പോ പല്ലിന്റെ അടിയിലുണ്ട് അപ്പൊ അവളുടെ പല്ല് പറിചോളാൻ പറഞ്ഞു കുഴപ്പല്ലന്ന് പറഞ്ഞു അപ്പോ കൊണ്ടോ ഏഹ് പല്ല്പറിക്കാണ്ടിരിക്കാലോ ച്ചിട്ട് അപ്പൊ റൂട്ട് കനാൽ നിന്നപ്പോ ഇപ്പൊ അവര് പറഞ് റൂട്ട് കനാൽ ഇപ്പ ചെയ്യേണ്ട എന്തായാലും അത് പറഞ്ഞു പോണ പല്ലാണ് പിന്നെ ചെയ്തിട്ട് കാര്ല്ല്യാന്ന് പറഞ്ഞു പക്ഷെ ഇവൻവയസ്സായിട്ടില്ലേ എട്ടു വയസ്സായിട്ടുള്ളൂ പിന്നും കൊ ടിണ്ട് അപ്പൊ പിന്നെ എന്താ ചെയ്യണംന്ന് പറഞ്ഞപ്പോ
ഉം
അയ്ന് കൊണ്ടോണം അതാ പറഞ്ഞ സ്കൂൾ തുറന്ന ചൈവിവേദന പല്ലുവേദന പനി
അതന്നെ ഓരോ വേദനകള ഓല്ക്ക്
അങ്ങനെ ഒരോരോര്താണ് ഇഞ്പ്പോ എന്താപ്പോ ഉച്ചക്ക് എന്താണ്ടാ ഭക്ഷണൊക്കെ ഉണ്ടാകൽ കഴിഞ്ഞോ
ഇല്ലേ ഭക്ഷണം ഇന്നലെ പിന്നെ ഇവിടെ അടുത്ത് മന്തി കിട്ടീന്ന് അവിടെന്ന് അഹ് ഇണ്ട്ന്ന്
ആഹ് വീട്ടില് ആരൊക്കെണ്ട്
വീട്ടില് ഞാനും ഹസ്ബന്റും മക്കള്ന്നെ ഉള്ളു
അഐ ശരി ഞങ്ങളു അങ്ങൻതന്നെട്ടോ
ആഹ്
അച്ഛനും അമ്മയുംഒക്കെ തറവാട്ടില് ആനിയന്റെ കൂടെന്നു അപ്പൊ അവര് അവിടെങ്ങനെ
അപ്പൊ അവ്ട് ഇന്നലെ അവിടുന്ന് കിട്ടീക്ന് അയൽവാക്കത്തിന്നെ അപ്പൊ അത്ണ്ട് ഉച്ചക് ആക്കാ വിചാരിച്ച് ഇന്ന് ഇതിന്ഇങ്ങനെ ഇരുന്നതാ ഫോൺവിളിച്ചാനും
ഞാനതൊന്നും ഉണ്ടാക്കിട്ടൊന്നില്ല ചോറ് എന്തേലും ആക്കണം അപ്പൊല് പറിയിണ്ട് ചെറുപയർ ചോറ് നമ്മള് പണ്ട് സ്കുൾന്നൊക്കെ കിട്ടായിരുന്നല്ലോ അംഗനവാടിന്നൊക്കെ ആഹ് ഞാനൊരു ദിവസം ഇതുപോലെ മോൾക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോ വി ട്ട് വന്ന് നല്ല ടേസ്റ്റ് ണ്ട് ആഹ് ഞ അത് മതിന്ന് പറഞ്ഞു അപ്പെന്തായ്പ അത് ഇണ്ടാക്കാലോന്ന് വിചാരിച്ചു ഇവര് എന്തായാലും ഇറച്ചി മീനൊന്നും കൂട്ടുല്ല അവർക്ക് എന്തെങ്കിലും ഒരു ചിലപ്പോ ഒരു കോഴിമുട്ട എന്തെലും പൊരിച്ചു കൊടു
മതിയാവുലെ
ആഹ്
ഉം ആഹ് അതുകൊണ്ട് സുഖാണല്ലോ ല്ല്യോ
ഏഹ് ഏട്ട്നൊക്കെള്ളപ്പഴേ ന്തായാലും ണ്ടാക്കണം കൊടുത്തയ്ച്ണ് സ്കൂള കഴിക്കും കളയാൻ പാടില്ലല്ലോ
ആഹ്
തന്നെ എങ്ങനെയെങ്കിലും അവര് കഴി
ആഹ് ആഹ്
എന്നാ ചോറ് അങ്ങനെ ഇണ്ടാക്കാലോന്ന് വെച്ച്
ആഹ് അതന്നെ അപ്പൊ പ്രത്യേകിച്ച് ഒന്നും കറികളൊന്നും വേണ്ട ആവശ്യല്ല
പിന്നെ ഞാന് ഇത്തിരി എന്തെങ്കിലും ഉപ്പേരി വേണ്ടക്ക ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കണം
ആഹ്
പിന്നെ ഇന്നത്തെ കാര്യങ്ങട് കഴിയും പിന്നെ രാത്രി വെറൊന്നും വേണ്ട എന്തെങ്കിലു
ആഹ് ഓരോ നേരത്തിനും രാത്രി ഏറെ വെക്കല അങ്ങനെ
ആഹ് രാത്രി ചോറൊന്നും കഴിക്കില്ല ഇവര്
ഏഹ്
ദോശയാ അങ്ങനെ എന്തെങ്കിലും വേണം
ഏഹ്
മുട്ട് ദോശയൊക്കെ
ഏഹ്
പ്പൊ ക്ക് വേറെ ചെയ്യണം
ആഹ് ഒരു പണിയല്ലേ അപ്പൊ
ആഹ് അതൊരു പണിയാണ് ചപ്പാത്തി വാങ്ങിക്കും കടയിന്ന് വാങ്ങിച്ചോണ്ട് എന്താ ചപ്പാത്തി പരത്താൻ നിന്നാല് ചെറിയ ആള് കൈയിട്ട് വാരി പിന്നെ അങ്ങനെ ചെയ്ത് എരട്ടി പണി
അതന്നെ
അപ്പൊ ഞാൻ എന്ത്യ്യും ചപ്പാത്തി വാങ്ങിക്കും മുനൊക്കെ ഇങ്ങനെ പരത്തലായിരുന്നു
ഞങ്ങൾ പിന്നെ അങ്ങനെ ഞാന് വാങ്ങിപിക്കും
ആഹ് ഇപ്പൊ വാങ്ങാൻ കുട്ട്വല്ലോ അതന്നെ
ആഹ് ഇവിടെ തൊട്ടടുത്ത് ചപ്പാത്തി കമ്പനിയിണ്ട്
ഏഹ് അത് പിന്നെ സ് സ് സിമ്പിളാണ്
പാത്രങ്ങള് കഴുകണം പിന്നെ അവിടെ തുടച്ച് ഈ മാവ്
എനക്ക് അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോ എക്സ്ട്രാ പണിയാണ്
ആഹ് ഇത് ഓരോ ഉണ്ടയിട്ട് പോവുന്നിട്ട് മേശപ്പുറത്ത് ഇരുന്നിട്ട് അവരെ വക പരത്തലാണ്
ആഹ്
അപ്പൊ പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒക്കെ തൊടെച്ചെടുക്കണം അങ്ങനെ ഇനിപ്പ എന്തായാലും ഉച്ചക്ക് എന്തെലുക്കെ ചെയ്യണം ന്ന്
ആഹ് ഞമ്മള് ഒറ്റക്കാവുമ്പോ പിന്നെ എന്തെങ്കിലുക്കെങ്ങട് തട്ടി ഒപ്പിച്ച അത് ആഹ് അതാണ്
ല്ലാ ഇപ്പ വേറെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടുണ്ടെങ്കിൽ നമ്മള് കുടുങ്ങും
അതന്നെ അപ്പൊ ഒൽക്ക് ഇഷ്ടല്ല അങ്ങനെ ഒക്ക് അപ്പൊ പറ്റാത്തൊക്കെ ഉണ്ടാവൂലേ നമ്മൾ ഇണ്ടാക്കണ പറ്റാത്തതും അനൊക്കെ ഇണ്ടാവും
കറിയൊക്കെ ഒത്തിരിയള്ളെങ്കില് ഞങ്ങളത്
അവിടെക്കെ അങ്ങനന്നെ കറില്ലെങ്കി ഞ അങ്ങനെയൊക്കെ അഡജസ്റ്റ് ചെയ്യാനല്ല പിന്നെ ഉണ്ടാക്കാ ഒരു മടിയ
ആഹ് പിന്നെ ബാടിക്കാവും ചെയ്യേ
അതാണ് പിന്നെ ഒരു നേരത്തിനായിട്ട് പിന്നെ ണ്ടാക്കിയ പിന്നെ നാളൊക്കെ പറ്റൂല്ല ന്നെ ആരും കഴിക്കൂല
സ്വന്തായിട്ടുണ്ടാവും കാരണം
മ്
ചോറിന് ത്തില് വെക്കും കൊർച്ച്. പിറ്റേ ദിവസ്‌ത്ത്ക്ക് പിന്നെ അപ്പൊ പിന്നെ പിറ്റേന്നൊന്നും കറി വെക്കേണ്ട ആ വശ്യം വര്നില്ല. നമ്മള് ഈ രണ്ടു പേരെ കുട്ടിയെ
തലേ ആഹ് മക്കളൊന്നും അധികം കറി പാരൂലേ.
പിന്നെ അവർക്ക് ശനിം ഞായറൊക്കെ ആയിക്കഴിഞ്ഞാ ചെലപ്പം പറയും ബിരിയാണി ഉണ്ടാക്കി തരണം ന്നൊക്കെ പറഞ്ഞിട്ടെ
ആഹ് അങ്ങനെ ഇണ്ടാക്കുവോ? എന്തെങ്കിലു ഒക്കെ ഉണ്ടാക്കോ ഇങ്ങള്?
ഞാന് ബിരിയാണി, മന്തി അതൊക്കെ ഉണ്ടാക്കും.
ആഹ് ആഹ്
അപ്പൊ ഞായറാഴ്ച സാണ് കൂടുതല് ചെയ്യല്.
ആഹ്
ശനിയാഴ്ച എല്ലാരും ഉള്ളപ്പം ഇന്ന്പ്പം.
ആഹ്.
പോയി
എല്ലാരും ഇണ്ടാവുമ്പന്നെ രസം.
ആഹ് അപ്പ നാളെ ഇനി ഇണ്ടാക്കണംന്ന് വെച്ചി ട്ട് ക്ക്യാണ്. അപ്പയ്ന്ല്ലത് കിട്ടിക്കഴിഞ്ഞാല് ചേട്ട ഇവിടെ ഒരു കോളേജിലെ ഓഫീസിലാണ്. കാര്യങ്ങളൊക്കെ നോക്ണ ആളാണെ.
ഉം
അപ്പൊ ഇന്ന് ഒരു ഓഫീസ് കാര്യത്തിന് ആള് രാവിലെ പോയി. വന്നിട്ടില്ല
വൈകിട്ടാ വരാ
വൈന്നേരം വരും ഇന്ന്പ്പ ചോർണ്ണാൻ എത്തീട്ടില്ല. മറ്റേ ചോറ്ണ്ണാൻ ഉണ്ടാവും ആള്.
ചോറ് കൊണ്ടോവൊന്നും വാണ്ടര്യൂ ലേക്കാരം.
ആതാണ് പിന്നെ ഇനിയിപ്പ മക്കള് ഇല്ലേ വീട്ടില്?
ആഹ് ഇണ്ട് രണ്ടാള്ണ്ട്. വൽ രണ്ടാമത്തോന് ന്ന് സ്കൂളുണ്ട്.
ആഹ് ശെ
വല്യോന് ഇന്നലെ ഇണ്ടായിനി.
ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ അപ്പ ഇന്ന് ഇണ്ടാവുലോന് ന്ന് ഇന്ന് ലീവാണ് പിന്നെ ചെറ്ത് ഇന്ന് അങ്കൻവാടി പോയ്ല പനി ആയോണ്ടേ